കേക്കുന്നുണ്ടോ? ഹലോ?
ആ കേക്കാം.
കേക്കാമോന്ന്.
ഹലോ? ആ കേക്കാൻ പറ്റുന്നോ വോ? ഹലോ?
കേക്കാമോ?
എ എന്താണ് വിശേഷം.
ഹലോ?
കേക്കാമോ? കേക്ക്ന്നുണ്ടോ?
ഹലോ?
ഹലോം കേക്കുന്നുണ്ടോ?
കേക്കാപറ്റുന്നുണ്ടോ?
ഇപ്പൊ കേക്കാം. ഹലോ ആ കേക്കാവോ?
കേക്കാം.
ആഹ് ഇത്ര നേരെ ഒന്നും കേക്കാൻ പറ്റുന്നുണ്ടായില്ല.
ആ റെയിഞ്ച് ന്റെ ഇഷ്യു ആണോ. ഇനി ആപ്പിന്റെ ഇഷ്യൂ ആണോന്ന് അറിഞ്ഞൂട.
ആ ത് ഇനി മഴയാണോ എന്താണന്നറിയില്ല. വല്യ പ്രശ്നാണ് ഇപ്പൊ. ആനല്ല മഴയ് ണ്ട്. പിന്നെ.. സുഖായിട്ട് പോന്നോ?
ഓ, ഹ നല്ലായിട്ട് പോകുന്നു. അവിടെയോ ഓ ഉം മഴയ് മഴ ഇങ്ങനെ.
പോന്നു ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാനുള്ളതല്ലേ മഴയാണ്. അപ്പൊ ഇന്ന് മഴ തോർന്നിട്ട് ഇറങ്ങാൻന്നോർത്തിരിക്ക.
ആ..,.
ഉം.. മഴയായതുകൊണ്ട് ഭയങ്കര വെശപ്പ്.
സത്ഹ് സത്യം എല്ലായിടത്തുതന്നെ അവസ്ഥ.
ട്ടിലെത്തിയാലല്ലേ എന്തേലും. കഴിക്കാൻ പറ്റുള്ളു നല്ല വിശന്ന് ഇരിക്ക്യാണ്.
ഏയ് ഇല്ല എനിക്ക് എക്സാം ഉണ്ടായി. അപ്പൊ ഞാൻ ഓഫീസിന്നങ്ങ്നെ. ആഉച്ചയ്ക്ക്റങ്ങീട്ട്. പിന്നെ എക്സാം കഴിഞ്ഞിട്ട്. തിരിച്ചു വന്നേർന്ന്. ഞാൻ പി. ജി ചെയ്യുന്നുണ്ട്.
ഓ ശരി, ശരി ഏതാ ചെയ്യുന്ന ഏതാ വിഷയം ഏതാ? ഓ ഏതാ യൂണിവേഴ്സിറ്റി.
എഗ് നോ
നോ ആ ഓക്കെ ക്കെ ഹാ.. ഹ് എന്നിട്ട് എളുപ്പായിരുന്നോ പരീക്ഷ എളുപ്പവാരുന്നോ.
ഓ പിന്നെ. ഹ് ഹ്.. പ എളുപ്പന്ന് വെച്ച് കഴിഞ്ഞാ ഹാഫ് പകുതി പകുതി. എളുപ്പായിരുന്നു.
ആ.. ഇപ്പൊ ഏതു വർഷ്വ
ഫസ്റ്റ് സെമ്മായതേ ഒള്ളൂ.
ആ.. ശരി ശരി
ഊമ്
ഉം.. ഇപ്പ ചായൊന്നും കുടിച്ചു കാണില്ല. ഇനി വീട്ടിൽ ചെന്നാലേ ചായ കുടി അതോ കടേ കേറി കുടിക്യോ?
മയള്ളോണ്ട് മട്യാ.
ആഹ് അതെ.
പെട്ടെന്നങ്ങാനും വീട്ടിലെത്ത്യാ മതീന്ന്ളൊരു
ആ അതെ ഞാനിപ്പതെ മഴ കാരണം ഇറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ നിക്കുവാണ്.
ആഹ്.
ആ വീട്ടിൽ ചെന്നാലേ പക്ഷെ ഭയങ്കര തണ്പ്പ ഒരു നല്ല ചായേം ഒരു നല്ല ചൂടുള്ള പഴംപൊരി ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കരായിട്ട് കൊതിയാവുന്നു നല്ല വെശപ്പും ഒണ്ട് അല്ലെങ്കിൽ വല്ല ക ട്ടൻ ചായയും ഈ കപ്പ പുഴുങ്ങിയതൊക്കെ
ആഹ് അത് ഈ സമയത്ത് അതൊക്കെ കിട്ടിയ നല്ലതാ
ആഹ് നല്ല വി സല്ലി പിന്ന മറ്റേ എരിവെള്ള മിച്ചറ്
അവിടെ രാവിലെ തൊട്ട് മഴയുണ്ടോ രാവിലെ തൊട്ടേ മഴയുണ്ടോ
ആഹ് ഇവിടെ രാവിലെ തൊട്ട് മഴയ ഇന്ന് തോർന്നിട്ടേ ഇല്ല മഴ നല്ല മഴ തന്നെ മഴ
ഇവിടെ അങ്ങനെ തന്നെ രാവിലെ തൊട്ടേ മഴ ഉച്ചക്ക് പിന്നെ നല്ലായിട്ട് കുറച്ചു നേരം പെയ്യു
ആഹ് ഇത് വീട്ടിൽ പിന്നാരാള്ളെ
വീട്ട്ല് ഉമ്മ ഉപ്പാ അനിയൻ
ആഹ് ആഹ് ആ അപ്പചെന്ന കയ്ഞ്ഞാല് ജോലിഒന്നും ഇണ്ടാവില്ല റസ്റ്റ് ആയിരിക്കുല്ലേ?
അല്ല ഞാൻ വീട്ലല്ല ഞാൻ ഹോസ്റ്റല്ല നിക്ന്നെ.
ഓ ശരി ശരി അവിടെ ചെന്നഴിഞ്ഞ ഇനി എ എന്തേലും ഡ്രസ്സൊക്കെ കഴികിടലങ്ങന ത്തം ജോലിയൊക്കെ ചെയ്യണായിരിക്കും അല്ലെ ആ ഭക്ഷണൊക്കെ അവിടുന്ന് തന്നെ
അല്ല കുക്കിംഗാ പി ജിയിലാ നിക്ക്ന്നെ
ആഹ് അപ്പൊ നിങ്ങളെങ്ങനെ എല്ലാരും കൂടി ചെയ്യോ അതോ ഓരോ ദിവസം ഓരോരുത്തരങ്ങനെയാണോ
റൂമിലുള്ളവര് അതായത് ഇപ്പൊ ഒരാള് എന്തെേലും വേറെ എന്തെങ്കിലും ചെയ്യ ഒര റൂമിലുള്ള ദിവസം ഒരാളാണെങ്കി ഇപ്പ ചെറുതായിട്ട് എന്തേലും സഹായിക്ക അപ്പോ ബാക്കി ഒരാള് കുക്കെയ്യും അങ്ങനെ
ആഹ് ഓക്കേ ഓക്കെ നന്നായിട്ട് ചെയ്യോ പ്പ പഠിച്ചാ
കൊഴപ്പൂല്ല ചെർതിലേ ചെയ്യ് ചെയ് നന്നായിട്ട്ന്ന് വച് കഴിഞ്ഞാ കോവയ്ക്ക ഉപ്പേരി വെക്കും.
ആഹ ഹാ ഹാ നെ മറ്റേ എറ്ച്ചി മീനൊക്കെ വെക്കാൻ അറിയോ?
ആഹ് അറിയാം മീൻ മീനങ്ങനെ. കറി വെച്ച് അങ്ങനെ കറക്റ്റാവാറില്ല പക്ഷേ എറ്ച്ചി വച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു വിതൊക്കെ.
ഓ മീൻ വെക്കാറില്ല. കെട്ടി കെട്ടിച്ചു വിടുമ്പം പറയൂട്ടോ കെട്ടിയവനേറ്റവും ഇഷ്ടള്ള. ന്ന് മീൻ കറി ആയിരിക്കും അപ്പൊ എന്റെ ഭാര്യയ്ക്ക് മീൻ വെക്കാൻ അറിയില്ലാന്നറിയും മ് ഹ് ഇപ്പഴേ വെച്ച് പഠിച്ചോ ഹോസ്റ്റല് മീൻ കേറ്റത്തില്ലേ.
ആഹ് കേറ്റും കേറ്റും വർ ക്കാനറി വറ്ക്കാൻ ഓക്കെയാണ് പക്ഷേ കറി വെച്ച് കഴിഞ്ഞാ അത് ശരിയാവത്തില്ല. ഉമ്മാനോട് എപ്പോഴും വ വീട്ടിൽ ചെന്ന് പറയും ഞാൻ വച്ച ശരിയയില്ല അത് ഇത് എന്നൊക്കെ പറയും
ആഹ് ഉമ്മാനോട് പറയണം പഠിപ്പിച്ചു തരാ ഒരു ദിവസം ഞാൻ ചെയ്ത് നോക്കാംപറഞ്ഞ്ഒരു പ ദിവസം അടുക്കള ഞങ്ങട്
അത് ശരി പിന്നെ എനിക്ക് മണ്ടിയായിരിക്കും ഉമ്മ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ പിന്നെ അവിടെ വെറുതെ ഇരിക്കുന്നതായിരിക്കും പിന്നെ ഉമ്മാനെ ഉമ്മാട് അത് വെച്ച് യിം
എന്താ പറയാ എരിവും പുളിയൊക്കെ ആയി കഴിഞ്ഞാ തന്നെ മീൻകറി സെറ്റ ആവൊല്ല
അത് ശരി പക്ഷെ ഈ അതിനെ കൂട്ട് കറക്റ്റ് ആവില്ലല്ലോ
ഏതാണ്
അതിന് വെച്ചാ എന്താ പറയ്യാ കറക്റ്റ് കൂട്ടാവില്ല എന്തേലൊക്കെ കുറവ് കാണും
ഏയ് അതൊക്കെ വെറുതെ തോന്നണതാ അതൊക്കെ ശെരിയാവുന്നേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ശരിയാവും മീൻകറിയൊക്കെ പിന്നെ അതിനകത്ത് ചേരണ്ട എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നാ തന്നെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ തന്നെ കിട്ടിക്കോളും പിന്നെ ബാക്കിയൊക്കെ എന്താ പറയാ ബാക്കി നമുക്ക് ക്ക്‌ മനസ്സിലാവും ഉണ്ടാക്കി കഴിയുമ്പോ എന്താണ് അതില് കുറവെന്ന് അപ്പൊ അതനുസരിച്ച് നമ്മളത് നോക്കിയാൽ മതി
ആഹ്
ഇണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക്
ആഹ് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കെ വറുക്കും മീന് കറി
ആഹ് ഹാ ഏതാ ഏത് മീനാ ഇഷ്ടം കൂടുതൽ ഏതാ ഇഷ്ടം
അയില പിന്നെ മത്തി
ആഹ് മത്തി പൊള്ളിച്ച് കഴിച്ചിട്ടുണ്ടോ നല്ല രസാ
പൊള്ളിച്ചങ്ങ് കഴിച്ചിട്ടില്ല കൂടുതലും ഇങ്ങനെ വറുത്ത മീൻ മത്തിയാവുമ്പോൾ വറുക്കുന്നതാ ഇഷ്ടം കറി കറി പൊള്ളിക്കാനാ പൊള്ളിക്ക മറ്റേ മീനല്ലേ ഏ
പക്ഷേയില്ലേ ഈ സാധാരണപ്പിലോ മീൻ കരിമീനൊക്കെ പൊള്ളിക്കും പക്ഷെ ഈ ചാളയും ഭയങ്കര രസമാ ആഹ് ചാളയില് ഇങ്ങനെ മുട്ടയൊക്കെയുള്ള ചാളയാണെങ്കിലേ അതില് ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക് അതൊക്കെ നന്നായിട്ട് ചതച്ചിതില് പെരട്ടി വാഴയിലയിൽ കെട്ടി ഉം പൊള്ളിച്ചു കഴിഞ്ഞാ ഭയങ്കര രസാ ഇവിടെ എന്റെ മോന് എരിവ് അധികം പറ്റത്തില്ല പക്ഷെ ഈ ഇത്
ആഹ് ആഹ് ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് കേക്കുന്നില്ലേ ആഹ് ആഹ് ഇനി എത്ര സമയം എടുക്കും ഹോസ്റ്റലിൽ എത്താൻ
ഹോസ്റ്റല് ഇപ്പൊ എത്തി എത്തുന്ന എത്തി ഞാൻ ഓൾറെഡി എക്സാം കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിപ്പോന്ന് മൂന്ന് മൂന്ന് മണിയാവുമ്പോ ഇറങ്ങിപ്പോന്ന്
ആഹാ ഹാ അല്ലാതെ ഫുള് എത്ര ടൈം വരെയിണ്ട് എക്സാം എ എത്ര മണിക്കൂറാ
അഞ്ച് മണി വരെയിണ്ട് അഞ്ച് മണി വരെയിണ്ട് മൂന്ന് മണിക്കൂറ് ആഹ് പിന്നെല്ലാണ്ട് അത്രയ്ക്കും എളുപ്പായിരുന്നോണ്ട് സംഗീത ചോയിച്ചത് ആഹ് സത്യം അപ്പൊ പിന്നെ വെറുതെ നാളെ ഇല്ല ഇനി എനിക്ക് തിങ്കളാഴ്ചയെ ഉള്ളൂ
ഉം ഉം ശരി ശരി പിന്നെന്താണ് ഞാൻ ഒരു സ്ഥലത്ത് എനിക്ക് എല്ലാ ദിവസവും വരണ്ട
ആണല്ലേ ഓ അപ്പൊ കൊഴപ്പുണ്ടാവില്ലാല്ലെ
വലിയ തിരക്കുള്ള ഇതല്ല അപ്പൊ അതുകൊണ്ട് കുഴപ്പോല്ല അപ്പോ എന്റെ ഇഷ്ടത്തിനൊക്കെ വന്ന് പോയൊക്കെ ഇരുന്നാമതി കാരണം വീട്ടില് വേറെ ആരും ഇല്ലാത്തോണ്ടേ ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലി ബുദ്ധിമുട്ടാ അപ്പൊ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് എത്താൻ പ്രൈവറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു സമയം ആവു അല്ലോ അതു കാരണം എന്താണ് ഭാവി പ്ലാൻ
ഭാവി പ്ലാൻസ് എന്നു വെച്ചാ നല്ലൊരു ജോലി ഒരു ആദ്യം വിചാരിച്ചെ ഗവൺമെന്റ് ജോലിയാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അത് കിട്ടാണ്ടായപ്പൊ എന്ന് വെച്ചാ എല്ലാരും ആഹ് പി എ സി ഉണ്ടായിരുന്നു. അയ്ന്റെ എടേകൂടെ. ഇപ്പഴും എഴുതുന്നൊക്കെണ്ട്. പക്ഷെ എന്നാലും
വിളിക്കുന്നുണ്ടോ മറ്റേ കോച്ചിങ്ങിന് അങ്ങനെ
കോച്ചിങ്ങിൽ പോകുന്നില്ല ഒറ്റയ്ക്കന്നെ പഠിക്കുന്നെ
ആഹ് ആഹ് നന്നായിട്ട് അയ്ൻ്റെ പൊറകെ തന്നെ ഇരുന്ന, നന്നായിട്ട് കഷ്ടപ്പെട്ടാ മാത്രേ, പക്ഷെ കിട്ടി കഴിഞ്ഞാ സുഖാണ് ജീവിതം രക്ഷപ്പെട്ടു പിന്നെ ഒന്നും തിരിഞ്ഞ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ജീവിതം ഭയങ്കര- സമാധാനത്തിലും സന്തോഷത്തിലും പോകും. നമുക്ക് കാശും കറക്റ്റ് ടൈം-
ആഹ്
മല്ലികിട്ടാ എല്ലാത്തിനും ഒരു ത്ണ്ടാവും കൃത്യതയണ്ടാവും
പക്ഷെ കിട്ടാൻ നല്ല പാടാ-
ആഹ് അതെ അതെ അത് ശരിയാണ്. പണ്ടൊക്കെ പിന്നെയും കൊഴപ്പല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാ പരീക്ഷയുടെ രീതിയും ഇതൊക്കെ മാറി.
ആഹ്, മാറി ലിസ്റ്റില് വന്നിട്ടും കൊറേ പേർക്ക് ഇപ്പ കിട്ടാണ്ടിരിക്കുന്നുണ്ട്.
ആഹ് കിട്ടാണ്ട അതെ അതെ ശരിയാണ് ഞാന് കൊറെനാള് നടന്നതായി. ഇപ്പോഴും ഉണ്ട്ട്ടോ പറഞ്ഞോട്ട് എക്സാമ ഒക്കെ കഴി ക്റ്റായിട്ട് എഴുതുന്നുണ്ട്
ഭയങ്കര ഏഹ് കിട്ടാനായിട്ട് ഭയങ്കര പാടാ-
ആഹ് ഭയങ്കര പാടാ- അപ്പഴത്തെ ആ ഇപ്പഴത്തെ രീ പരീക്ഷയുടെ രീതിയൊ ക്ക മാറിയല്ലോ. പണ്ടത്തെ പോലെയല്ലല്ലോ
എളുപ്പല്ല മറ്റേ വല്ല്യതായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള കൊസ്റ്റ്യൻസ് അവരെ ഇടുന്നതന്നെ
ആഹ് അതെ അതെ ക്ഷെ എല്ലാം ഒരു എന്താ പറയ ഒരു ക്വസ്റ്റ്വൻ പഠിക്കുമ്പോ അതുവായി ബന്ധപ്പെ- പ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഒരു മാർക്കിന് വേണ്ടി- ഹാ.. ഒരമ്പത് മാർക്കിന്റെ പഠിക്കണം. എങ്കിലേ ഒരു മാർക്കിന് ഉത്തരം എഴുതാൻ പറ്റുള്ളു. അതാണ് ഉം നമ്മള് ഇങ്ങനെ വെറുതെ നോക്കി പോയിട്ടൊരു കാര്യ- അല്ല അതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പഠിച്ചിട്ടേ കാര്യള്ളൂ-
കുറേ പേര് അതിനെ വേണ്ടിന്നെ എന്നിട്ടേ ഇപ്പോഴും കിട്ടാനകിടക്കനെ ആഹ് കൊറ പേര് ദേണ്ടേ
അവരിങ്ങനെ കഷ്ടപ്പെട്ടിരുന്നാണ് പഠിക്കണ. പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ചാ പിന്നീടുള്ള ജീവിതം- സുഖയി ഉം എന്ന ശരിയടാ വിളിക്കാം. ആഹ്